കേൾക്കുന്ന ഇണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് നല്ല മഴയല്ല എല്ലായിടത്തും ഇപ്പൊ.
ആഹ് ഇന്ന് നല്ല മഴയാണ് ഏ- രണ്ട മൂന്നീസായിട്ട് നല്ല വെയിലായിരുന്നു നല്ല മഴയാ
ആഹ് ഇന്ന തെക്കെ നല്ല കാറ് മൂടി മഴയായി.
ആഹ് ആഹ് പിന്നെന്തൊക്കെ സുഖല്ലേ
ഓ സുഖം. അവിടെയോ?
ഓ സുഖാണ്.
ആഹ് ഇല്ല കുടിക്കണം ചായ പതിവില്ല വൈകുന്നേരം ചെലെ സമയത്ത്.
ഓരോ മൂടിനനുസരിച്ചില്ലേ.
അതെ ചിലപ്പോ തോന്നിയാ കുടിക്കും. ഇങ്ങനെ നല്ല മഴയ- തോന്നുന്ന സമയത്താണ് നല്ലൊരു ചായ എന്തെങ്കിലും ഒരു കടി ഉണ്ടായി കഴിക്കും അല്ലെങ്കി ചായയ്ക്ക് പതിവില്ല. തോന്നുന്നോ എന്തേലും ഒരു കടി എന്താ ഉള്ളാന്ന് നോക്കിട്ട് എന്താ വച്ചെങ്കില് ഉണ്ടാക്കി കഴിക്കും. ഉള്ളി വടയോ എന്താച്ച ഏഹ്
മക്കളൊക്കെല്ലേ.
ഓ ഉണ്ട് ഒരു മോളുണ്ട് പത്തു മാസായിട്ടൊള്ളു ആഹ് ആഹ് ചെറുതാണ്. അപ്പൊ പിന്നെ അയിനനുസരിച്ച് ഓ ചെയ്യും ചെയ്യും.
നന്നായിട്ട് ഫുഡ്ണ്ടാക്കുല്ലേ.
ന്ന അതെ എന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കും. ഏഹ്
യൂട്യൂബില് നോക്കിണ്ടാക്കലാണോ
ഇല്ല എടക്ക് അറിയുന്നത് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കും അറിയാത്തൊക്കെ യൂട്യൂബിലോക്കി പഠിക്കും
ആ ഇപ്പൊ യൂട്യൂബ് ഉള്ളതോണ്ട് കൊഴപ്പല്ലല്ലോ ല്ലേ
ആഹ് അതെ യൂട്യൂബ് ഉള്ളകൊണ്ട് കുറെ നാള് രക്ഷപ്പെട എല്ലാവർക്കും
ബിരിയാണി ഒക്കെ എങ്ങനെ വെക്കാ ആഹ് അ അതെതെ
ആ ആദ്യയൊക്കെ ഞാൻ ബിരിയാണി വെച്ചോണ്ടിരുന്നത് യൂട്യൂബ് നോക്യായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ടൈം പിന്നെ പിന്നെ ഞാൻ പിന്നെ സ്വയം എന്റെ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം സ്വയം ഉണ്ടാക്കും അതൊക്കെ ബിരിയാണി ആയി ഉം ചിക്കൻ മി മിക്ക സമയം ഞാൻ പൊരിക്ക ചെയ്യാ മറ്റേത് വല്യ താതാൽപര്യല്ല
എങ്ങനെ തളപ്പിച്ചുറ്റീറ്റാണോ അതോ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കലാണോ
നെയ്ച്ചോറ് പോലെ വറ്റിക്കില്ല തിളപ്പിച്ച് ഊറ്റി വെക്കും ഊറ്റി വെക്കും അന്നിട്ട് അതിലേക്ക് സ ഇതാക്കി എടുക്കുക ദമ്മുട്ട എടുത്ത് വെക്കും ആഹ് അയ്നേച്ച് ഇല്ല ഉം ഉം റെസിപ്പി അറിയില്ല ഇതുവരെ സ് പരീക്ഷിച്ചു പക്ഷെ ശരിയായില്ല
ആണോ മത്തി ഏ ആഹ് ബിരിയാണിനെക്കാട്ടി എളുപ്പം മന്തി ഉണ്ടാക്കലാണ് അത് നമുക്ക് ഒരു വട്ടം ഉണ്ടാ
പക്ഷെ ആഹ് ഞാൻ അയിന്റെ ഈ നമ്മൾ കൂടുതൽ സാധനം കിട്ടൂല്ലേ അതൊക്കെ വാങ്ങി നോക്കി പക്ഷെ അത് അതേപോലെ പറഞ്ഞ പോലെ - ക്കെ ചെയ്യൊക്കെ ചെയ്തു പക്ഷെ അത് വെള്ളം പോലെയി പെയ് എന്തോ വെള്ളം കൂടി പോയോ എന്തോ എന്തോ മാതിരിയായി
എങ്ങനെ ഇങ്ങൾ മസാല ഉണ്ടാക്കുമ്പോ വെള്ളം ഒഴിക്കുവോ അങ്ങനെ വെള്ളം ഒഴിക്കരുത്
ആഹ് ഇത് ഇല് ഒരു കൂടില് നമ്മള് റെസിപ്പി എഴുതി തരുന്ന ഒരു സംഭവംമുണ്ടല്ല മന്തിന്റെപ്പോ നമ്മള് ചെറിയ പാക്കറ്റില് കിട്ടണേ ആ ആഹ് അതേപോലെ കിറ്റ് വാങ്ങിട്ട്
നമ്മള് കബ്സക്കിറ്റ് ഒക്കെ വങ്ങുന്ന പോല് വങ്ങിലാല്ലോ അങ്ങനെ കിറ്റ് വലിക്ക നമ്മള് സെപ്പറേറ്റ് മന്തി മസാല മാത്രം വാങ്ങിക്കും ബാക്കി നമ്മള് ഇങ്ങനെ വെള്ളം മൊഴിക്കരുത് നമ്മള് തിളപ്പിച്ചുറ്റിയാണ്ട് ഊട്ടാ മതി
ആഹ് ആണില്ലേ എനിക്ക് അതിന്റെ റെസിപ്പില്ലാം വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല ആദ്യായിട്ട് കണ്ട് ആഹ് ആ ഞാൻ ആദ്യവായിട്ട് കണ്ടത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തു നോക്കി എടുത്ത് വെച്ച് പക്ഷെ പ്പെ അത് വെള്ളം കൂടിപ്പോയി കുക്കറില് വെച്ചു അത് ശരിയായില്ല
ആണോ കുക്കറിലാണോ വെക്കല്ലേ അതായിരിക്കും വെള്ളം വെള്ളം കഴിച്ച വെള്ളം കൂടിപ്പോയിണ്ട
ആഹ് കുക്കറിലാണ് വെച്ചത്
ഉം അത് ഒരു ഗ്ലാസ്സ് അരിക്ക് ഒന്നര ക്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കുക അയിന്റെ വറ്റി കുക്കറിലൊക്കെ വെക്കുമ്പോ
ആഹ്
ആ
അല്ലാണ്ട് വെക്കുമ്പോ അതിന് വ്യത്യാസം ആ പുറത്ത് വെക്കുമ്പോ ആള് വ്യത്യാസംവുണ്ട്ല്ലേ
ആ അതെ അതെ പുറത്ത് നമ്മള് വെക്കും തിളപ്പിച്ചുറ്റിക്കാണ്ല്ലെ അപ്പൊ പിന്നെ എത്ര വെള്ളയാലും കുഴപ്പ ഇല്ലല്ലോ
ആഹ് നമ്മളത് ഊറ്റുന്നുണ്ട്ല്ലേ
ആ ആ കുക്കറിൽ വെക്കുമ്പോ നമ്മൾ അളവില് കറക്റ്റ് ആയിട്ട് വെള്ളടുക്കണം
ആ വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല റെസിപ്പി ഒരളവില് ദേഗദേശം ത്തില് പിടുത്തത്തില് വെച്ച് നോക്കിയതാ പക്ഷെ ശരിയായില്ല അതൊക്കെ ഒന്ന് പടി ചുവണനി ഹി ഹി ആഹ് നെയ്ച്ചോറ് ബിരിയാണി അതൊക്കെ വെയ്ക്കും പക്ഷെ മന്തി വലിയ പിടുത്തവില്ല
ഇതിന്റെ ചോറിനൊക്കെ കഴിച്ചിട്ടെ
ഇന്ന് ഇന്നെന്തെ ഇന്ന് മീൻകറി വെച്ചു മത്തി കിട്ടിയപ്പോ മത്തി കീട്ടി അപ്പൊ മീൻകറി വെച്ചു ആഹ് ഇപ്പൊ മറ്റേ നല്ല മത്തി കിട്ടാൻ തുടങ്ങില്ലേ കതൊക്കെ പുവാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ നല്ല മത്തി ഉം നല്ല വിലയായിരുന്നു ഇപ്പൊ നല്ലായി കൊറഞ്ഞു വന്നു ആഹ് ഇപ്പൊ കൊറഞ്ഞു വന്നു ഇനൂറ്റിസതിങ് എത്രയേ ഉള്ളു ഉം
ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുവോ ഡയലി
ഓ ഉണ്ടാക്കും ഓ ഉണ്ടാക്കും അന്ന് എന്നും വേണെന്നില്ല ത അങ്ങനെ താല്പര്യയില്ല യിള്ളത് എന്താണ് അതുപോലെ
പ
ഹസ്ബന്റിന്റെ അമ്മ രാവിലത്തെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ തീർക്കും അച്ഛനില്ല അമ്മ മാത്രം ഉള്ളൂ അച്ഛന്റെ അമ്മ പിന്നെ ത്തി ഞാനും ഓ ജോലിക്ക് പോ ടി ടി ടി സി കഴിഞ്ഞ് അങ്ങ് നിക്കയാണ് ഇപ്പൊ വലുതായിട്ടൊന്നും വർക്കിന് കേറിയിട്ടില്ല എവിടെലൊക്കെ നോക്കണം ഇവളൊന്ന് ലേശം വലുതായ എൽ എന്തായാലും എവിടെലും ഒരു ജോലിക്ക് പോകും
ഏതുവരെ പഠിച്ചിട്ടുണ്ട്
ഞാൻ ടി ടി സി കഴിഞ്ഞു
ആ ആ ആ താല്പര്യം ഉണ്ടയിന്നൊ പോവാനൊക്കെ ഹസ്ബന്റ് സമ്മതിക്കുവോ പോവാനെ
ഓഹ് പോവാൻ സമ്മയ്ക്കും ഇവളൊന്ന് ലേശം വലുതായാല് എന്തായാലും എന്തേലൊരു വർക്ക് നോക്കും ഒരുവിധായ പിന്നെ നമുക്ക് ബുദ്ധി ഓഹ് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞതാ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു പക്ഷെ ഇല്ല ഡ്രൈവിങ്ങ് എഹ് എഹ് ഒ ഓടിക്കും പക്ഷെ ലൈസൻസ് എടുത്തിട്ടില്ല
പേടിയാരിക്കും അത്രയ്ക്കിഷ്ട്ടാണോ വണ്ടിയോടിക്കുന്നത്
ഓഹ് ഇഷ്ടാണ് കൊഴപ്പൊന്നുവില്ല
ആണോ റോട്ടിലേക്ക് കൊണ്ട്പോണേന് പ്രശ്നോന്നും ഇല്ലല്ലേ
ഇല്ല ഇല്ല ഓടിക്കും പക്ഷെ നമുക്കൊന്ന് ടച്ച് വിട്ടുപോയി കഴിയുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അതാണ് ഇപ്പ പറ്റിയത് ടച്ച് വല്താ ലൈസൻസ് ഇല്ല എടുക്കണം ഇനിപ്പോ
ആഹ് ആഹ് വ കാറ് ഓട് കാറ് ഓടിക്കാൻ ഇള്ള ലൈസൻസ് എടുത്താ മതി രണ്ടും കൂടി എടുത്താ മതി ആണോ അപ്പ കാറ് വാങ്ങിയ്ക്കണില്ലേ
സ്രണ്ടൊന്ന്ന് പഠിക്കണം ആദ്യാത് അതിന്റെ ഇതൊന്നും വല്തായിട്ട് അറിയില്ല ഇതുവരെ ഓടിച്ചിട്ടില്ലാത്ത കൊണ്ട് അതറിയില്ല
എളുപ്പം പിന്നെ എഹ് സ്കൂട്ടി ആണല്ലോ അല്ലെ നമുക്ക് ജോലിക്
ആഹ് എളുപ്പം സ്കൂട്ടിയാണ് എളുപ്പം നമുക്ക് നമുക്ക് കൊണ്ടു പോവാനും രണ്ടു പേർക്ക് ക്കക്ക പോവാനൊക്കെ സി സുഖം നമുക്ക് സ്കൂട്ടിയ അതാകുമ്പ വല്യ പെട്രോളിന്റെ ചെലവ് വരുന്നില്ല അങ്ങനെ വല്യ കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ രണ്ട് പേരല്ലേ പോണൊള്ളൂ അടുത്തേക്കയ്ക്കെ ആകുമ്പോ ശ് പക്ഷെ ദൂരേയ്ക്ക്‌ ഒക്കെ ആകുമ്പോ നമുക്ക് വൺട് ടു വീലർ ഭയങ്കര പ്രശ്നാരിക്കും പോക്ക്‌ പോയി വരവ് പക്ഷെ അപ്പൊ നമുക്കൊരു കാറൊക്കെ ഇണ്ടെങ്കി സുഖാണ്
വീട്ടില് കാറുണ്ടോ
ഇല്ല കാറില്ല എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നൊക്കെ ഉണ്ട്
ണ്ടാ വീട്ടില്
ഓഹ് ണ്ട്. സ്കൂട്ടി ണ്ട് രണ്ട് ബൈക്കൂണ്ട്
ആണോ സുഖാണല്ലോ വീട്ടിന്ന് സ്വന്തം ഉണ്ടാവുമ്പം പിന്നെ ഹെ ഹെ ഹേ
ബൈക്കൊക്കെ ഓടിക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റ്ണില്ല സ്കൂട്ടീന്റെ അത്ര എത്തുന്നില്ല
ആഹ്. ഇപ്പം ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ
ആഹ് പക്ഷേ അത് എനിക്ക് അതിന്റിത് കിട്ടുന്നില്ല നമ്മള് സ്കൂട്ടിലാവുമ്പം വേഗം പഠിച്ചെടുക്കാ കൊറഞ്ഞ കാര്യൊ ഒള്ളു. ഈ ബൈക്കിലാകുമ്പോ കൊറേ കാര്യണ്ട്
ആഹ് ബൈക്കിന് പോകുമ്പം നമുക്കൊരു മടി ണ്ടാവല്ലോ ല്ലെ
ആഹ് അത് മാത്രല്ല. ഇതില് ഓടിക്കണെ കൊറെ സാനങ്ങള്ണ്ട് നമ്മള് സ്കൂട്ടില് ആകുമ്പോ വല്യ കാര്യൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്യ സ്കൂട്ടി സുഖാണ് നമുക്ക് സൈക്കിൾ ബാലൻസൊക്കെ ഇണ്ടായാ സുഖാണ്.
ആഹ് പക്ഷേ ബൈക്ക് അങ്ങനെയല്ല. ക്ലച്ച് ആഹ് ആഹ് അവിടെ ഇതിടണം ഇത് മാറ്റണം അത് മിറ്റണം അങ്ങനെ അങ്ങനെ കൊറേ പ്രശ്നങ്ങളാ അത് ഭയങ്കര ർ ബുദ്ധിമുട്ടാ ഇതാകുമ്പം പിന്നെ ആ ബുദ്ധിമുട്ടില്ലല്ലോ ഇതാകുമ്പം നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ഓടിയ്ക്കാനും പറ്റും ഏകദേശം ഒരു പിടുത്തം നമുക്ക്ണ്ടാവും. ഈ ബൈക്കില് ഫൂ ഉണ്ട് റോസയാണ് കൂടുതലും ഉണ്ടാവാ. ഭയങ്കര ഇഷ്ടാ റോസ് സാ ഡാലിക ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ട്ടള്ള കാര്യാ
നിങ്ങള് റോസ് ചെടികള് ഇണ്ടാവാന് ഇങ്ങനെ വെള വളൊക്കെ ഇട്ടൊടുക്കാറുണ്ടോ?
ആഹ് ഈ മുട്ട തൊണ്ടൊക്കെ ഇട്ട് കൊടുക്കും ഉള്ളി ഉള്ളിത്തോലി അങ്ങനെ ഐറ്റംസ് അല്ലാ
അടിച്ച് പൊടിച്ചിട്ടാണൊ മൊ
എടയ്ക്ക് എടയ്ക്ക്‌ മുട്ടത്തൊണ്ട് അല്ലാ അല്ലാത്ത സമയത്തൊക്കെ മാത്രം മറ്റേ സൈസ് ഇട്ട് കൊടുക്കും
വളം വേറെ വളൊന്നും ഉപയോഗിക്കൂല ലേ
വേറൊരു വളം ന്ന് പറഞ്ഞാ വേറൊരു എല ഏഹ് എലമെന്സിന്റെ ഒരു ചെറിയൊരു വള ണ്ട്. അത് മാത്രം വീട്ടില് അമ്മ അത് ചെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം അയിന്റെ ഒരു ചെറിയ വളം വാങ്ങി ഇട്ട് കൊടുക്കും
അതിന്റെ വർക്ക് ഇണ്ടായ്ര്ക്കു ലെ
അയ്ന്റെ അതുകൊണ്ട് മാത്രം അതിന്റെ ചെറിയ വളം വാങ്ങിട്ടു കൊ വേറൊന്നും പ്രത്യേച്ചിടില്ല
ഉം ഉം ഇലച്ച് കൂടുതലും പൂക്കളുള്ള ചെടികളായിരിക്കുംല്ലേ ള്ളത്.
ആഹ് അതോണ്ട് ഞാന് യൂസയ്യാറില്ല പൂക്കളിന്റെ ചെടിയേക്ക് പിന്നെ നമുക്ക് വലിയ വളത്തിന്റെ ആവശ്യമൊന്നുല്ല കുറച്ച് ചാണകും ച ചാരൊക്കെ മതിയല്ലോ
ആഹ് ആഹ്. ഈ ചായപ്പൊടിന്റെ ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാ റ് ഇണ്ട് ചെലരൊ ക്കെ റോസിനൊക്കെ
ആഹ് ഞാനും പറഞ്ഞു ഞാൻ മൊട്ടയിടാറ്ണ്ട് എടക്ക് മുട്ടയിടുന്ന നല്ലതാന്ന് ഞാനും കേട്ടിട്ടുണ്ട്.
ഉള്ളിത്തോട്, പിന്നെ പച്ചക്കറികൾ പച്ചക്കറിയൊക്കെ ഉണ്ടോ വീട്ടില്?
ആഹ് ണ്ട്.
ഉം പച്ചക്കറിക്ക് ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തലേ ദിവസം വെച്ചിട്ട് പുൾച്ചിട്ട് അയില് പച്ചക്കറീന്റെ വേസ്റ്റുകളൊക്കെ ഇട്ട് അങ്ങനെ നല്ല വള ണ്ടാക്കാം പച്ചക്കറിക്കൊ
ആഹ്. ആഹ് ഇത് വരെ കേട്ടില്ല ആദ്യായിട്ട്
ഞങ്ങളെ വീട്ടില് അങ്ങനെ ചെയ്യുന്നുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് ബക്ക റ്റ്ല് ഒഴ്ച്ച് വെച്ചിട്ട് രണ്ട് മൂന്നുസം വെക്കണം നല്ല പുളിക്കണം എന്നിട്ട് അതില ഉള്ളി ത്തോട് നമ്മള് അരിയുടെ പച്ചക്കറീന്റെ വേസ്റ്റ് ഒക്കെ അതിൽ ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ട് കുറെ സ്ഥലം പുളിച്ച് വന്നിട്ട് ച ഒഴിവാക്കീട്ട് ആ വെള്ളം നല്ല ഒരുപാട് വെള്ളം ഒഴിക്കണം കട്ടിയിൽ ഒഴി ക്കരുത് കുറെ പച്ചള്ളം മിക്സെയ്തിട്ട് ഒഴിച്ച് കൊടുത്താ പച്ച പക്കറിയൊക്കെ നല്ലണ്ടാവും ഞങ്ങളങ്ങനെ ചെ
ആഹ് ആണില്ലെ ഒന്ന് നോക്കിയോക്കണം വീട്ടില ത്യാവശ്യം പച്ചക്കറികളുണ്ട് മുളക് ചീര അങ്ങനെയുള്ള കൊറെ ഐറ്റംസൊക്കെ ഇണ്ട്.
കരിവേപ്പിലൊക്കൊക്കെ നല്ലതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒയിച്ചു കൊടുക്കണത്
ആണല്ലോ ഒന്ന് ഒഴിച്ചു നോക്കണം ഇവിടത്തെ കറിവേപ്പിലേക്കും ഇല്ല ഇത് വളർച്ച വരുന്നില്ല കൊണ്ടോയ് വെച്ച പോലെ ഒരു നിക്കലാ ഒന്ന് ഒഴിച്ചു നോക്കണം
ഇവിടെ എന്റെ വീട്ടില ഉമ്മ ആഹ് ആ വീട്ടിലെ തക്കാളി മുളവൊക്കെ ഉണ്ട് വെണ്ട വഴുതന നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവല്ണ്ട്
ആണല്ലോ ഒന്ന് നോക്കി നോക്കണം അതിനൊക്കെയൊക്കെ ഒന്ന് നോക്കിയോക്കണം എന്തായാലും കുറെയായി കാരണം പച്ചക്കറി വലുതായിട്ട് അവിടെ നിക്കുന്നില്ല
ആഹ് അത് നമ്മള് ശരിക്ക് വളം ഇല്ലാനിട്ടാണത്
ആഹ് ഒന്ന് വളം ഇട്ടു നോക്കണം വെറും കറി വേപ്പില വലുതായിട്ട് വളരുന്നില്ല അത് ഓക്കെ ഓ ശെരി ഓക്കെ